ആനെ
എന്താപ്പ എന്താപ്പ വിളിച്ചനക്ക തോന്നിയത് വില്ച്ചലൊന്നും ഇല്ലല്ലോ അപ്പൊ
ആകൊറെ ദിവസായില്ല അന്റെ ഒച്ചക്ക കേട്ടിട്ട് അപ്പൊ വിളിച്ച
ഉ എന്തേലുംന്ന് കാരണം ഇ ല്ലാതെ അത് വിളിച്ചൂല എന്തേങ്കിലുഒ ക്കെ ഉണ്ടാവൂല്ലേ
ഞാൻ കാരണം ഇണ്ടായാലെങ്കും വിളിച്ചു ഇത് കാരണംല്ലാതെയും വിളിച്ചൂല എന്താന്നിട്ട് അവിടുത്തെ പാട്
ഇടെ ന്താ ടി അങ്ങനെ പോകണ്ട് കൊഴപ്പൊന്നില്ല അവിടെന്താ ന്ന് ഇന്തൊക്കെ വർത്താനം അവിടുത്തെ
ഇവിടെ കുഴപ്പൊന്നും ഇല്ല ഇവിട ങ്ങനെ കുട്ടികൾക്ക് അപ്പുറത്തെ കുട്ടിയൾക്കും ഇ പ്പുറത്തെ കുട്ടിയൾക്കും ചുറ്റു ത്തെ കുട്ട്യാകൊക്കെ പന്യാ
ആഹ്
പനി അറിയുമ്പോ തന്നെ പേഡ്യാ ണ് നല്ല പനി വെച്ചാല് ചെ ല ഇങ്ങനെ രാത്രിയാവുമ്പോ നല്ല പനി അല്ലെങ്കി ഏഹ്അത് ഗുളിക കൊടുക്കുമ്പോ വിടും അങ്ങനെയാണ്
ഉം അയ് ശരി
പനി അറിയ്പോഴത്തനവെച്ച് കൊറോണയ ഓർമ്മേല്
ഉ അത് ശെര്യാ
ഉം കൊറോണ കാലൊക്കെ മറന്നജ്ജ്
ഇല്ലെടി ന്റെ കല്യാണോ ക്കആ കൊറോണെ ന്റെ അടിൽല ല്ലേനോ
ആഹ് അ ന്റെ കല്യാണണ് കൊറോണന്റെ ഇടയിലല്ലേ ഞാന് പ്രസവിച്ച കൊറോണേല
ആണന്നാല് അല്ല ഇന്റെ കല്യാണം കഴ്ഞ്ഞിട്ട് പിന്നെ ആർക്കും സെരിക്കങ്ങനെ കല്യാണണ്ടായിട്ടില്ല. ഞങ്ങളെ കല്യാണകഴിഞ്ഞതും കൊറോണ തൊട്ങ്ങി
ഏഹ് ഇജന്റെ കല്യാണം കഴിയാൻ കാത്ത്ക്കേന് കൊറോണ വരാന്
ഉ എല്ലാരും പറയത് ഞങ്ങളെ കല്യാണ്ത്തിന്റെ ശേഷം പിന്നെ ആർക്കും ശരിക്കണ്ട് കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല ഉം പിന്നെ അതന്നെയാണെ കെദ്യട്ടത് ആ അന്ന് പിന്നെ ഇന്റെ മാപ്പിളത്തിനെ ഗൾഫ്പോവാംപറ്റീല്ലേ ന്നെ കമ്പിനെ അങ്ങോട്ടട് ച്ച് പൂട്ടിയടീ
ഏഹ് എത്രങ്ങാനആൾക്കാരെ പണിയാണ് അന്നൊക്കെ പോയത്
ആടീ എത്തപ്പൊ കാട്ട്ണ് ക്ഷെ കൊറെേ ആൾക്കാര്ക് ലാഭം ഉണ്ടായിക്ണ്. ട്ടൊ അന്ന്മുതലാണല്ല യൂട്യൂബ്ചാനലും യൂട്യൂബർമാരൊക്കെ വന്നത് ആഹ് ആഹ് തഴിക്കുമ്മ കറങ്ങി കൊറെേ ആൾക്കാര് പണില്ലാതെ അങ്ങട്ട് യൂട്യൂബ് തൊടങ്ങിക്കാണ്ട്ങ്ങനെ ചാനല് വർത്താനം പറയാൻ തുടങ്ങി അങ്ങനെ ഇഷ്ടപോലെ പൈസ ആയി തൊടങ്ങി മ് അതന്നെ അതന്നെ അല്ല അങ്ങൻത്തൊരു കാലംണ്ടാവുന്ന് നമ്മൾ ഒരിക്കലും കര്തിയിട്ടില്ലല്ലേ
ഉം അഹ് അ മാസ്കൊക്കെ വെച്ച ആലോയിച്ചാതന്നെ വജ്ജ
ഉ
പൊർത്തെർങ്ങാൻ പറ്റാതെ ആകെ ബോറട്ച്ച് മ്മള് വ
ആഹ് ഞ് പൊറത്തൊന്ന് എറിങ്ങിയാലോ മാസ്ക് ട്ട്കാണ്ട് അങ്ങട്ട് പോണറബ്ബേ ഇച്ചൊന്നു ആ മാസ്ക് ഒന്നും ഇടാൻതന്നെ വെയ്ക്കൂലേനി
മാസ്ക് ഞാനും ഇടൂലേനി ഇടാണെതന്നെ ആ മറ്റേ കർത്തകളർല്ല്ലമാസ്ക്
ഉം അന്ന് മാസ്ക്മ്മ മാസ്ക് ബിസിനസ് അല്ലേനി എല്ലാ ക്കും മാസ്ക്മ്മങ്ങട്ട് മോഡലാക്കിട്ടും
പുതിയ അന്ന് കല്യാണല്ല പുതിയന്നാൾക്ക് വരെ വ എന്താ മറ്റേ
ആഹ് അത് കല്ലില്ല മാസ്ക്ക്ലേ
ഉം
അങ്ങൻത്തെക്കൊരു കാല കല്യാണ്ത്തിനൊക്കെ ആകെ അയ്‌മ്പതാൾക്കാര് നൂറാൾക്കാര് മരണ വീട്ടില് അയ്‌മ്പതാൾക്കാര് അതെ പള്ളിക്കൽ നിസ്കാരല്ല
ഉം മറ്റേ എന്താ ജുമഹ്ബാങ്ക് അഒന്നുല്ലേ ഏതുല്ലെനി എത്തുല്ലേനി അന്ന്
രണ്ടല്ല
ശരി ആവൂല വിചാര്ചീനി എനാകാലം
ഉം അതന്നെ പിന്നെ അങ്ങനെ അങ്ങന മാറി പോയില്ലേ
ഉം അന്നേന് പൊറത്തെറങ്ങാൻ പറ്റാ ബോറടിച്ചാണ്ടേ ഓരോ ആൾക്കാര് യൂ ട്യൂബില കണ്ടീനല്ലോ കടുകെണ്ണ ഉലുവെണ്ണ
ആഹ് ആഹ് അതന്നെ ഉം അത് ഈ ആണ്ണംങ്ങൊക്കെ പറഞ്ഞാലയിറ്റ ഇങ്ങനെ പൊർത്തെർങ്ങി ശീലായതല്ലേ
ആഹ് ടി വീല് വെര്ന വാർത്ത ക്കെ കാണുമ്പമ്മക്ക് പേടീയേനിലെ
ആഹ് സത്യ കാരണേ ഏഹ് ഞമ്മന്നു എന്താ നോക്കാറി ഇപ്പൊക്കെ സ്വർണ്ണത്തിന്റെ വെലനോക്ക അന്നൊക്കെ എന്താ നോക്കാറിയോ എത്ര ആൾക്ക് കൊറോണണ്ട് എത്ര ആൾക്കാര് മരിച്ചു എവിടെണ് തോനെ കൊറോണല്ലത് അങ്ങനെ എണ്ണനില്ലൊ അന്നൊക്കെ
പറിമ്പ കാര്യായിട്ട് ഒന്നുല്ല ഒരു പനി
ഉം അതന്നെ
വേറെ പ്രത്യേകിച്ച് അവിടെ വേദന ഇവിടെ വേദന ഛർദി അങ്ങനെ വെക്കുന്നേ
അന്നേ ഇനിപ്പ പനിയണ്ടായാലും പോവാൻ പേടിയല്ലേ ഇന ആശുപത്രിക്ക് കൊറോണയാണ വിചാരിച്ചിട്ട് ഇച്ചൊക്കമാണ്ണ ഉണ്ടായിക്കും ഉ ഉച്ചൊക്കെ നല്ല പനി ഇതൊക്കെ ഉണ്ടനി അന്ന് മറ്റേ ഇതൊക്കെ ഉണ്ടായിനി
സ്വയംപൊളി
ചോയി പൊളിയൊന്നുംല്ലനേ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയില്ല കാരണം പോയാൽ മണി കൊറോണണ്ടന്ന് നിർത്തിയിടും
അപ്പളാണ് നമ്മുക്ക് പേടിച്ചാണ്ട്യ ഇല്ലാത്ത അസുഖം വരി
ആ അത തന്നെ അതാ അറിയാതെ അങ്ങോട്ട് പോയാ പിന്നെ വഴപ്പല്ല കുടിച്ചാ കിട്ടൂല അങ്ങനെുണ്ട് ഉ
എന്ന നമ്മെ ആരോഗ്യം നമ്മളന്ന് നല്ലോണം ശ്രദ്ധിച്ചേു
ഉം അതന്നെ പിന്നെ മനസന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വയലോക്കത്ത് കൂടി വരാ പേടി
ഉം കാണാനുംഎന്തിനെ കുടുംബക്കാർക്ക് വരാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പ്
ആഎന്തെങ്കിലും അസുഖം വന്നാലേ എന്ത പെട്ടെന്ന് നേരെക്കായ ആൾക്കാർക്ക് പരാൻ പേടിയാണ് ഉം അങ്ങനെ അങ്ങനെ ആത്തൊരു കാലം എന്തു വരെ നമ്മള് ജനിച്ചിട്ടുണ്ടായിട്ടില്ല അല്ലെ അങ്ങനത്തെ ഒരു കാലം
നമ്മള് പണ്ടില്ലവരൊക്കെ പറയണക്ക എന്താ വസൂരി വന്നാ അതേമാരിയാണ്
ഉം അത് നറച്ച് മുറികളൊക്കെ ഉണ്ടാവ്ണ അങ്ങനത്തെതല്ലേയ്നോ
മറ്റേ എന്താ ചൊള്ളന്റേം
ആഹ് ആഹ് അയിന്റെക്കെ വതിരി മറച്ച മുറി എന്തും
പിന്നെ അയിനൊക്കെ ഈ തുള്ളി മരുന്നും കൊത്തിവെപ്പും ഒ വന്നിട്ട്ച്ച ക ഇത്തെ കാലത്ത് തന്നില്ലാത്ത
ഉം പക്ഷെ എന്നാലും ആയി കൊറോണന്റെ സൂചി വെച്ചിട്ട് പെട്ടെന്ന് വരണിണ്ടായി ഒക്കെ പറയണ കത്തണ ആവാ ഞാൻ ഒന്നും വെച്ചിട്ടില്ലേ
ഏ എന്താ
ണോ അച്ചിന്റെ രണ്ടു കൊറോണ കാലത്ത് രണ്ടു ഞാൻ ഗർഭിണി അപ്പൊ ഗർഭിണികൾകൊക്കെ വെച്ചാ വീട്ടിയന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ അന്ന്
ഏ ഞാന് ഞാന് ഇന്റെ പ്രസവം കഴിഞ്ഞിട്ടാ വെചെന്നത് അപ്പൊ വെക്കാത്തുകൊണ്ട് അതിനെ തീർക്കാം കട്ടീന അപ്പൊ വെച്ച് കഴിഞ്ഞപ്പ വെക്കണ്ട ഇേനേ തോന്നില്ല വല്യ വല്യ ആൾക്കാരൊന്നും അന്ന് വെച്ചിട്ടില്ലല്ലോ നമ്മള് പാവങ്ങളെ
ഉം ഓല്ക്ക് ജനസംഖ്യ കൊറക്കണം
ആഹ്
അത് ഈ നല്ല നല്ല ഈ ചെറുപ്പക്കാരൊക്കെ മരിച്ച്ണ് അതൊക്കെ മരിച്ചുമ്പളൊക്കെ എത്തൈദ് അതന്നെ പണ്ടില്ല വയസ്സമാർ ഓലൊന്നത് വെച്ചിട്ടില്ല ഓലൊക്കെ അങ്ങനെ ഇരി ഇരിക്കുണുണ്ട് ഈ കുറച്ച് നല്ല ചുറു ചുറുക്ക്ല്ല ചെറുപ്പക്കാരും പെണ്ണുങ്ങളൊക്കെങ്ങനെ മരിച്ചുണൂണ്ട് ഹൃദയാഘാതമായിട്ട് മരിച്ചു അങ്ങനെയൊക്കെ പറീണെക്കലില്ലേ
അതന്നെ ഹൃദയാഘാതം തന്നെപ്പൊ മെയിനായിട്ട് അത് വെച്ചാല് അത് വെച്ചിട്ട് എല്ലാർക്കും ഹൃദയാഘാതം തന്നെയാണ്
ഉം
അത് വെക്കാതെ പൊറത്ത്ക്കൊന്നും പോവാൻ പറ്റൂല അമ്മൾക്കിപ്പോ പൊറത്ത് റത്ത് ജോലിക്ക് പോണംന്ന്ണ്ടെങ്കില് അയിനൊന്നും പറ്റൂലാന്ന് പറഞ്ഞോണ്ടല്ലോരും മണ്ടി പോയി വെച്ചീനേ
ഉം അതന്നെ ആ ഗൾഫ്ക്ക് പോണോൽക്ക് അങ്ങട്ട് പോകാൻ പറ്റൂല ഇങ്ങട്ട് വരാൻ പറ്റൂല ഇന്റെ മാപ്പള കുറേ അവിട്ന്നും കുറേ വെച്ച്ണ് കൊറേ ഇവിടന്നും വെച്ച്ക്ക്ണ് അവിടുക്ക് പോണെങ്കി അവിടുത്തത് വെക്കണം അവിട്ന്ന് ഇങ്ങട്ട് വരണെങ്കി ഇവിടത്തെത് വെക്കണം
ഉം
ഈ ഗൾഫാര്ന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് പേട്യാ പൊരിം മാണ്ട പെട്ടീം വേണ്ട മറ്റേതും ഗൾഫ്ന്നൊക്കെ ആരേലും വന്നാല് ഈ പെട്ടി ങ്ങണ്ട് കാണുമ്പല്ലേ മനുഷ്യന്മാരെ സന്തോഷം
ആഹ് അന്ന് പെട്ടിയൊന്നും വേണ്ട ഓലെ കണ്ടാ മതി ഓല് വന്നാൽ തന്നെ എത്രോ പയിനഞ്ചിസൊക്കെ കോറെന്റീലോ എന്തിലൊക്കെ ഇരിക്കണം
ക്കണം ങ്ങട്ട് ടെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുമാതിരി കാലം കഴിഞ്ഞുല്ലേ കുട്ടിയേക്കാണെങ്കി സ്ക്കൂളില്ല അതാണെങ്കി ഫോണ് ക്കൂടെ ക്ലാസ് ഒരുപെരീല് രണ്ടും മൂന്നും ഫോണ് ഉം അതാണെയ് നമ്മള് ഫോൺ കൊടുക്കണ്ട എന്ന് പറഞ്ഞോലന്നെ ഫോൺ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു
ആഹ് ടീച്ചർമാരന്നെ അയ്ന് ന്നിട്ട് പിന്നെ ടീച്ചർമാർപ്പോ അയിനായിട്ട് വളവിന്ക്ക. ഇപ്പൊ ടീച്ചർമാര് എന്ത്ണ്ടെങ്കിലും ഫോൺ
ഷാണ് ഓല്. ആ ഗ്രൂപ്പും തേങ്ങീ ഞാൻ പറയ ഒരു മണി കൂറും നെറ്റില്ലാതെക്കാൻ പറ്റൂല
ഉം ഇപ്പൊ പണ്ടത്തെമാരിയല്ല നെറ്റ് എപ്പളും വേണം ഓല് എന്ത് കാര്യ
ആഹ് അതും കൂടി ഗ്രൂപിലങ്ങട്ട് വുടും മറ്റേത് ച്ചി പറഞ്ഞാ കുഴപ്പല്ലാ ഇതങ്ങനല്ല
ആഹ് ഓൽക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ഡയറി ഒക്കെല്ലേയ്നോ ഡയറി ഡയറീലങ്ങട്ട് എഴുതി പറഞ്ഞയക്കല്ലേക്കാരം
ഇപ്പോൽക്ക് എയ്തും മാണ്ട സുഖല്ലേ എന്നിട്ട് തൊള്ളൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ
അതെയല്ലേ പഠിച്ച ഉള്ളത് നമ്മള് പഠിപ്പിച്ചെടുത്തോളും പഠിപ്പിചാ ങ്ങള് പഠിപ്പിച്ചോളി പറയും പിന്നെ ഓല്ക്ക് ന്താ പണി
ഉം അതന്നെ ആ ഇപ്പ വളവ് കണ്ട്നേ ബാക്കില്ലത് എഴുതി കൊടുക്ക ബാക്കില്ലത് പഠിപ്പിച്ച് കൊടുക്ക ങ്ങട്ട് പറയും ഒര് ഡയലോഗും ഒരു ഇതും പറിം ഞങ്ങള് ഇവിടുന്ന് പരമാവധി പഠിപ്പിച്ചിണ്ട് ബാക്കി ഇങ്ങള് ചെയ്യാ പറിം
ഉം എന്ന പിന്നെ ഓലെ ടീച്ചറെയ് ക്കാണ്ട് അവിടെ നിയമിച്ചണോ
ഉം ഉം അതന്നെ അല്ലേ ഇപ്പോലെത്തിനാ ഈ കുട്ടിയാൾക്ക് ഇടുക്കാൻ താങ്ങാത്ത ബുക്കൊക്കെ പൗതി അമ്മളെക്കൊണ്ട് പഠിപ്പിച്ചാൻ മാണ്ടി ഇണ്ടാക്ക്ണത് ഓൽക്ക് പഠിപ്പിച്ചാൻ കഴിയണത് ഓര്ക്ക് പഠിപ്പിച്ച കഴിണത് എടുത്തപ്പോരേ ഓൽക്ക്‌ വല്യൊരു ബുക്കൊന്നും വേണ്ടല്ലോ എൽകേജി കുട്ട്യോൾക്കൊന്നും
ഞാൻ പറയുമ്പോ കുട്ട്യാള് പഠിചനെന്റെ മുമ്പ് നമ്മള് തള്ളാര ആദ്യം പഠിച്ചണം
ഉം അതന്നെ
എന്നാലേ ഞമ്മക്ക് കുട്ട്യേൽക്ക് പറഞോടക്കാൻ കജ്‌ജള്ളു
ഉം അതന്നെ ഉം ഏതായാലും ഉപ്പാക്കങ്ങനെ കഴിഞ്ഞു എന്തൊക്കെയാ ഉണ്ടാകാൻ പോണത അറിയില്ല ഓരോ കാലത്തും ഓരോന്ന് ഇങ്ങനെ ഉണ്ടാവണ്ടേ
ആ ഓരോ വർഷം ഓരോ ഓരോ പുതിയത് പുതിയതൊക്കാണ് കഴിഞ്ഞ വർഷം പ്രത്യേകിച്ചല്ല അതിന് മുമ്പത്തെ വർഷംല്ല അയ്ന് മറ്റേ പൊട്ടലോ
ആഹ് ആഹ് ആഹ് ഒക്കെ ഉണ്ടായിനി അല്ല എല്ലാ ഇക്കൊല്ലം ഓരോന്നോരോന്നായി കഴിഞ്ഞ വർഷം എന്തെ ആവോ വല്ലാതെ ണ്ടായിട്ടില്ല ലേ
കഴിഞ്ഞ വർഷം വല്ലാത ഉണ്ടായി പക്ഷെ കഴിഞ്ഞ വർഷം ആക്സിഡൻ്റ് കള് കൂടുതല
ആഹ് ആഹ് അത്ണ്ടാവും
ഉം
പിന്നെ എന്താ ചായൊക്കെ കുടിച്ചിങ്ങാണ്ടിരിക്കാ ചായുടിചെൽണ്ടാ ഈ നേരത്ത്
ഓരോ ദിവസം ഓരോമാര ചെലേസം ചായടിച്ചും ചെലേസം ചായുടി
ഉം അല്ല ഇപ്പൊ തണുപ്പൊക്കെയിട്ടേ ചിലർക്കൊക്കെ ഇഷ്ടക്കയ്ക്കാരം ചായുടിചാൻ
ആഹ് ഞാൻ ചായുടിചീല ജ്ജി കുടിചുക്കുലെ
ഞാന് കുടിച്ചലില്ല
ഏഹ് പിന്നെ എന്താന്നജ് ഞാനിങ്ങനെ ചായടിച്ചിട്ടില്ല ഞാൻ ചായകുടിച്ചാൻ പോട്ടെ എന്നട്ട് ഒക്കെന്ന പിന്നെ വിളിച്ചണ്ട് ഞാനന്റെ സൗണ്ട് ഇങ്ങന കേൾകാമാണ്ടി വിളി ച്ചെയ്ന് ഉം ന്നാആയിക്കോട്ടെ
ആയ്, അയ്